കേൾക്കാമോ
ആ കേൾക്കാം
ഉം കട്ട് ചെയ്തേട്ടേ രണ്ടാമത് വിളി. ക്കാനെ. പിന്നെ മോളെ എപ്പളാ കഴിയാ എപ്പളാ കഴിയാന്ന് ചോദിക്കും അവൾക്ക് അവള് ഫോണിലെ പിന്നെ ഉറങ്ങാനല്ല ആ ഇങ്ങനെ ചോദിക്ക ആ ഫോൺ കിട്ടണം ഞ കൊറച്ച നേരം കൊർച് ചോദിക്കും കൊ
അത് ശരി അതിനിപ്പരാത്രി കൊടുക്കാത്തയാടാ നല്ലത്.
ല്ലാന് എന്താ ചെയ്യല് അറിയോ? നെ റ്റക്ക ഓഫ് ആ‌ക്കിയട്ട് ഗ്യാലറി എടു ത്ത് കൊടുക്കും അവ ക്ക് അപ്പം ആഹ് അ പ്പവള ഫോ ട്ടാണ് കൂടുതലും അതിലിണ്ടാവ ഓളെ ഫോ ട്ടേയും വീഡിയോയും അപ്പ അത് പെട്ടന്ന് മ മടുക്കുവല്ലോ കണ്ടാലേ അപ്പൊ കഴിഞ്ഞൂന്നറിഞ്ഞു വേഗം ഇങ്ങ പെട്ടെന്ന് തരും യൂട്യൂബൊക്കെ കൊടുത്താലാണല്ലോ അയില് പുതി പുതിയത് ഇങ്ങനെ കാണുമ്പോ ഇട്രാ സ്റ്റ് കൂടാ ആപ്പാ അതറിയുല്ലപ്പോ എടുക്കാനോ യൂട്യൂബ് എടുക്കാൻ അറിയൂ ഞാൻ ഡൗൺലോഡ് ചെതേച് ഒന്ന് രണ്ട് ആ ഇത്‌ണ്ട് പരിപാടികൾണ്ട് ആ പിന്നെ ആ രണ്ട് ചെറി കുഞ്ഞു വീഡിയോസ് ആ കുഞ്ഞു വീഡിയോസ് ഡൗൺലോഡ് ത് സേവ്ത്തേക്ക് വീടിച്ചാമതി
അതിപ്പഴേടാ ഈ വീഡിയോസ് അങ്ങനെ കാണുമ്പോഴത്തേക്കും മറ്റേ നമ്മെളെ ഇംഗ്ലീഷിലെസൗണ്ട്സ്കൾ ഉണ്ടല്ലോ
ആ അതൊക്കെ ഇട്ട് കൊടുക്കുവ
അ ആ അത് ആ അതൊക്കെ ഇട്ടു കൊടുത്താ അപ്പൊ ആ ഒരു മൈ ലാത് പഠിക്ക അത് ഏറ്റവും നല്ലൊരു കാര്യാന്ന് ട്ട അങ്ങനെ പഠിക്കുന്നത് അതാകുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ
ആ ആ ഒന്ന് രണ്ട്
ഞാൻ എന്റെ മൂത്ത ആ മൂത്ത മോക്ക് ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ടാരുന്നു പക്ഷ എളയാക് ഞാ അങ്ങനെ പഠി എനിക്ക് ആൾ ഇരുന്ന് തന്നിട്ടില്ല എന്ന്ച്ചാ കാണത്തില്ലാരുന്നു അതുകൊണ്ടന്ത് അ ഇളയാക്ക് ആ ഇളയാ ക്ക് അതുകൊണ്ട് അങ്ങനെ വായിക്കാനുള്ള ആ ഒരു നോളജ് ഇല്ല ഇച്ചിരി സ്ലോയാണ് പക്ഷെ മൂത്ത ആള് അടിപൊളിയായിട്ട് വായി ക്യും ഇപ്പ ഏത് കൊടുത്താലും അവള് വായിക്കും കാരണം അവക്ക് ആ സൗണ്ട് അറിയാം ആവരമ്പ ഏത് വരും ബാവരമ്പ ഏതു വരും എന്നൊക്കെയള്ളത് അവൾക്ക് നല്ല രീതി അറിയാവുന്നൊണ്ട് അവള തനുസരിച്ച് വായിക്കും
ഞാനതെ ചെയ്യാറുള്ളു അന്ന്
അങ്ങനെ ചെയ്യും
ഒന്ന് രണ്ട് വീഡിയോ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ആഹ് ഒന്ന് രണ്ട് മാത്രം വീഡിയോ ഡൗൺലോഡ് ചെയ്തി ട്ടത് കൊടുക്കും. അപ്പോ അത് തീർന്നാ പിന്നെ കിട്ടൂലല്ലോ ആഹ് അപ്പൊ ഉം ഇപ്പ അറിയൂലാ നെറ്റ് ഓണാക്കാനും ഉം ഇതൊന്നും അ റിയൂലാ ആഹ് അത് ഞാൻ ഓളെ കാണാതെ ചെയ്യാ കാണി ചെയ്യാലേ ഓൽക്ക് മൻസ്സിലാവും അപ്പൊ ഉം അത് വേഗം പഠി ടിയെല്ലോ
ആഹ് ഇ ഇതിനെ കുറിച്ചൊക്കെ ഉള്ളത് അവര് പെട്ടെന്ന് പഠിക്കും
അപ്പം കെട് അപ്പൊ ഒരു ദിവസം വീട്ട് ചെന്നപ്പൊ പ്പോ എന്റെ വീട്ട് ചെന്നപ്പ അനിയത്തിന്റെ മോള് ഏഹ് കൊർച്ചുംകൂടി ആയിട്ടുണ്ട് അപ്പ ഞാനിതേ തുപോലെ ഫോണ് ഇട്ട് കൊടു ത്തു അപ്പൊ അതെല്ലേ കാണുള്ളൂന്നെര്തിയിട്ട് ഏ ഞാന് വേറെ സംസാരത്തിനു പോയി കൊറ ച്ചയ്ഞ്ഞ് വന്നപ്പോ മ അവൾക്കതറിയാ അനിയത്തിന്റെ മോൾക്ക് അവളവിടെ വീട്ടില് വൈഫൈ ഉണ്ട് അതൊക്കെ ഓൺ ആക്കിയിട്ട് നല്ല കാണൽന്നിട്ട് ഇപ്പ ഇപ്പളും പറിം കോഴികു കുട്ടിനെ കാൺണം മറ്റേ വീഡിയോ കാണണം മുണ്ടക്കെ ഏ വീട്ടന്ന് ള്ളതാണ് ആ കാർട്ടൂൺ ഇണ്ട് വി പെട്ടന്ന് കണ്ടതാണ് അത് വേണ ന്നൊക്കെ പറയും ഞാ- ഇത്‌ അവിടുന്ന് കിട്ടുള്ളൂ ഇവിടുന്ന് കി
ഏ ഈ കാത്തുയൊക്കെ കണ്ട് കഴിഞ്ഞാ അടിറ്റാണ് നമ്മളാണെങ്കിലും കണ്ടാ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ
ആഹ് അത് രസമാണല്ലോ ആ മഞ്ചാടിയൊക്കെ എന്ത് രസ കാണാൻ വലിയ മോൾക്കൊക്കെ ഇപ്പോ ലാപ്ടോപ്പിൽ ഇട്ട് കൊടുക്കാണ്ട നന്നൊക്കെ ഇതേപോലെ ഉ മഞ്ചാടി മറ്റേ പോപ്പിക്കു നൊക്കെ ഉണ്ടല്ലോ
വലിയവര് ഇരുന്ന് കണ്ടു പോകും അതൊക്കെ
ടോമാഞ്ചേരി
ആ ശ ആ ടോമാൻചെറി വലിയ ആ പക്ഷെ ഇല്ല ടോമാൻചെറിയ ഇപ്പഴത്തെ പിള്ളേരെ കേട്ടാ അവര് ചിരിക്കത്തില്ലാടേ
അവർക്ക്ഷ്ടല്ല അതൊന്നും അവർക്ക് എന്താ അറീല്ല അവർക്ക് ഈ ഷോർട്സും റീൽസും കണ്ടിട്ടേ
ചാർളി ചാപ്പിളൻ അതേപോലെ രോമാഞ്ചറക്കെ കണ്ട നമ്മൾ എന്തോര ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഈ പുളർക്ക് അതൊക്കെ കണ്ടാൽ പോലെ അവര മന്ദബുദ്ധി പിള്ളേര് എ ഇതെന്തോന്ന് എന്നുള്ള രീതിയിലേ ഇരിക്കത്തുള്ളൂ അവർക്ക് ആ ഒരു മൈന്റെ ഇല്ല
എന്താ ഷോർട്സ് ഇങ്ങനെ കാണൽ ലെ അതിൽ ഇങ്ങനെ ഓരോ വേണ്ടാ മത്തങ്ങളും ഓരോ കാട്ടിക്കൂട്ടലുകളും എലെ ഉള്ളത്
ആ അതെ പോലെ നമ്മളെകെ ടൈ നമ്മളെകെ ടൈമില് ആകാശ ഗംഗ കണ്ടിട്ട് പേടിച്ച് റ്റ് ലെ നമ്മള് നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പേടിക്കും ആ ഇപ്പോഴും ആകാശഗംഗ ഒറ്റയ്ക്കിര്ന്ന് കണ്ടാ നമ്മള് പേടിക്കത്തില്ലേ പക്ഷെ ഞാൻ ഈ ഇപ്പോ ഈ പറഞ്ഞാണെങ്കിൽ എന്റെ മക്കൾക്ക് ഞങ്ങൾ വീട്ടിൽ പോയപ്പോ അവിടെ അനിയൻ ലാപ്ടോപ്പിനകത്ത് ആകാശഗംഗ എന്റെ രണ്ട് മക്കൾക്ക് ഇത്താടെ രണ്ട് മക്കൾക്കും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കണ്ട അപ്പം അതിനകത്ത് ആ പൂച്ച കരയുന്ന രംഗം കണ്ട പ്പൊ എന്റെ പിള്ളോരും മറ്റൊരും എല്ലാരും കൂടി ഇരുന്ന് ചിരിക്കണ് അജീ ഇത് എന്തോന്നെന്നു നമ്മള് അപ്പഴും അത് അപ്പഴും ഞാനും ഇത്തായേക്ക് അല്ലാതെ ആ പ്രേതം വരുന്ന്
ആ അവർക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്
ആഹ് അവർക്ക് അത് കാണുമ്പോ മ്പോ ചിരി അവർക്കത് മനസ്സിലാകുന്നില്ല അവർക്ക് പക്ഷേ ഇപ്പോഴത്തെ പ്രേതം എന്തോ മറ്റ് കണ്ണ് അങ്ങനെയൊക്കെ പറയുന്ന കുറെേ പ്രേതങ്ങളുണ്ട്
ആഹ് ആഹ് ആ അതാണ് അപ്പൊ അങ്ങനെ ഒരു വിഷയേ അവർക്കില്ല എന്താ അറിയോ അതൊന്നും ഓര് എന്താ പറ പറയവാ
അതൊന്നും ചിന്തിക്കാനിതില്ല അവർക്ക്
ചി ആഹ് ചിന്തിക്കാന് ബുദ്ധി വികസിക്കുന്നില്ല ഇത് ഇങ്ങനെ കണ്ട് കാണല്ലോ ഒന്നും ഇതിന്റെ ബാക്കി- എന്താന്ന് അവര് ആലോചിക്കുന്നില്ല അടു- ല്ലേ ഇപ്പൊ ഒരു കഥ കണ്ടാല് അതിന്റെ ബാക്കി ക്കി കാണണം എന്നുള്ള ചിന്ത വരുന്നില്ല കാരണം അപ്പോഴേക്ക് അത് കണ്ടില്ലേ കുഴപ്പമില്ല അടുത്ത എടുക്ക്
ള്ളരു ഫിലിമ് ഒന്നും കാണത്തൊന്നും ഇല്ല കാരണം അവർക്ക് അറിയത്തില്ല സിനിമ നടാന്മാരെടെ പേര് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ആഹ്
ഒക്കെ മനോരമ മംഗളം അങ്ങനത്തെ ബുക്കുകളൊക്കെ ആഴ്ച്ച യാവാൻ ഒരു മാസം
നമ്മളെ നമ്മളക്കെ ബാലരമയൊക്കെ വായിക്കാൻ വേണ്ടിട്ട് ആഹ് അതാ നമ്മളൊക്കെ ബാലരമ ഏതെല്ലാം വീടുകളിപ്പോയിരുന്നു എടുക്കു വാരുന്നു എത്ര പഴയ ലക്കം ആണെങ്കിലും നമ്മളെ പോയി എടുത്തോണ്ട് വരുവാരുന്നു ഇയ്യോ ഇത് നമ്മൾ വായി- എന്നും പറഞ്ഞ് ക്ഷെ ഇപ്പോഴത്ത പുള്ളര ഒന്നും ഇല്ല.
ഉം ആഹ് ഇപ്പൊ വായനന്ന് പറഞ്ഞതില്ല കാര്യപെട്ട ഒരു സംഗതിയുല്ല ഇപ്പൊ പേടില്ലാന്ന് പറന്നപ്പോ പ ഞങ്ങള് ഇപ്പ അടുത്ത് കഴിഞ്ഞ വൊക്കേഷനില് കക്കാടംപുയിൽ പോയി അവടെ മെ - റ്റേ ഇത്ണ്ടല്ലോ. ഉം പ്രേ തങ്ങളെ എന്തായിന് പറയല് ഗോസ്റ്റ് ഹൗസ്. അയില് അങ്ങനെ കാണാ ഉള്ളൂ ഞാ ല്ല പേടിയാന്നൊക്കെ പറഞ് കേറി മോളേം കൊണ്ട് കേറി അവള് ഇതെന്താ ഞ ആഹ് അതിനത്ത് കേറിട്ട് അപ് ഇതിൽ ഒരു വഴി പോയിട്ട് വേറെ വഴി എറങ്ങാ
പ്രീതി വഴി ആഹ്.
വീഡിയോ അല്ല. നമ്മള് ഒരു ഗുഹേന്റെ ഉള്ളിക്ക് കേറിട്ട് ത്രീ ത്രീഡി അല്ല ലൈ ലൈവന്നെയാണ് ആ ഒല് സെറ്റ് ചെയ്തിട്ട് പ്രേതങ്ങള ഇങ്ങനെയാണീക്കണ മാതിരി അമ്മാ ച്ച് കടക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എണിക്ക അങ്ങനെയൊക്കെ ഇന്റെ മോളെ കൊണ്ട് ഞാൻ പോയത് എന്താവുന്നൊന്നും അറിയില്ല അന്ന് പോയി നോക്കി. അപ്പൊ ഇവളെന്താണ് ഇവൾക്ക് പേടിയൊന്നുംല്ല. ഇവള് തൊട്ട് നോക്കാം നോക്കാ നമ്മൾക്ക് പേടി. ഏ ഇവരെ ഈ ഇ ഇട്ടാണ് ഇരിട്ടിലിങ്ങനെ പെട്ടെന്ന് ചെലപ്പോ ലൈ റ്റൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വരും ആ അപ്പ ഇവര് ഒര് ഒര് പ്രശ്ന ഇല്ല ഞമ്മൾ ക്ക് പേടി അവർക്ക് ഇത് അവള്ത് തൊട്ടോക്ക
പ്രകടിപ്പിക്കണോന്ന് അവർക്ക് അറിഞ്ഞുടന്ന് തോന്നണ്.
ആഹ്.
എന്നാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ബുദ്ധി കൂടുതലു ആണ്. എന്നാ ഇതൊക്കെ എന്താ മനസ്സിലാവാതെന്ന് ഞാന് ചിന്തിക്കും.
ഉം പക്ഷെ അത് ഇതിങ്ങനെ വീഡിയോൽ ഇതിലൊക്കെ കണ്ട് ണോ അവർക്കതണ്ടാവും ചെലപ്പം പേടില്ലാത്തത് എല്ലാ വീഡിയോയിലും കാണല്ലേ ഓരോ വ്ളോഗർമാരൊക്കെ ചെയ്തിട്ടും മീഡിയ പിന്നെ ഷോട്ട് ഇതൊക്കെ ആയിട്ട്
വ്ലോഗർമാരു ചെയ്യുന്ന എന്ത്‌ കുറെേ കോപ്രായങ്ങള് ചെയ്യുന്നു
ഷോട്സ്കൾ ആണ് കൂടുതലും വരുവല്ലോ ഒന്ന് എടുത്താൽ പിന്നെ അയിന്റെ ബാക്കിയല്ലേ പിന്നെയും പിന്നെയും ഇങ്ങനെ വരുക ആഹ് ഉം അപ്പോം - ഒരു ഫുൾ ഒരു സംഗതി ഫുള്ളായിട്ട് കാണാനുള്ള ഒരു ഇതില്ല ക്ഷമയില്ല അപ്പൊ അടുത്തത് വേണം അടുത്തത് വേണന്നുള്ളത് ആണ് എന്താന്നൊന്നും ഇല്ല സമയം അങ്ങനെ പോവും ഞാൻ ഇവിടെ വീട്ടിൽ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാറില്ലാട്ടോ ഒരു ദിവസ രാ
ഞാൻ ഞാനും അങ്ങനെ കൊടുക്കത്തില്ല പക്ഷെ ഇവരെ വാപ്പി കൊടുക്കും ഇവരെ വാപ്പി ഇതെക്കണക്ക് ഫോൺ കൊടുക്കും ടാബ് കൊടുക്കും എല്ലാം കൊടുക്കും പക്ഷെ ഞാൻ ഇന്നൊരു സമയം നിച്ഛയിക്കും ഏഹ് ആ ഒരു രീതിയാണ് ഞാൻ എന്നെ ഉള്ളൂ ഇച്ചിരി പേടി ഞാൻ ആവുമ്പോ ഇച്ചിരി ദേഷിക്കും
ആഹ് ആഹ് ഇവിടെ ഹസ്ബൻഡ് വന്ന നാല് പോണല്ല അവരക്കന്നെ ക് അവരെ കൂടെ കളി ക്ക അവരെ കൂടെ വർ സ്പെൻഡയ്യാ ഫോണ് കൊടുക്കാറില്ല അഹ് പിന്നെ ഞാൻ അവരെ കാണാനും സമ്മതി - കുല ഉം ഒ മക്കൾ ഉറങ്ങോളോ രാ ഒരു ഒമ്പണി ഒമ്പതരൊക്കെ ആവും വരാന് പിന്നെ ഒരരമണിക്കൂർ മുക്കാ മണിക്കൂർ ഒക്കെ കൂട കളിച് ഇലക്ട്രോണിക് ഇലക്ട്രിക് ഷോപ്പാണ് സർവീസ് ണ്ട് സേൽസുണ്ട് അപ്പോം രാവിലെ പോവും നന്നാ അവര് രാവിലെ പിന്നെ അവർക്ക് അവര്ടേതായ സുബി എണീറ്റ് പോവും സുബി ബാങ്ക് കൊടുക്കുമ്പോയെക്കും എണീറ്റ് പോവും പള്ളിൽ പോയിട്ട് അങ്ങനെ ചെലപ്പോ വീട്ടി വന്ന് ചായക്കെ കുടിച്ചി ട്ട് പോം ചെൽപ്പം അങ്ങനെയാണ്ട് പോവും എള കൊർച്ച് ദൂരേണേ ള്ളത് കട അപ്പം നേരത്തെ കട തൊർക്കണംന്നർഞ്ഞിട്ട് മ്മ് ചെൽപ്പൊക്കെ ഫുഡ് ഭക്ഷണം കയിച്ചിട്ട് പോവും
ഉച്ചക്ക് എങ്ങനെ അപ്പൊ കഴിക്കാൻ വരുവോ അതോ കൊണ്ടോ
ഇല്ലാ ഉച്ചക് ചെലേ ന്ന് പത്ത്മണിയൊ ഒമ്പണിയൊക്കായിട്ട് പോവാണെങ്കില് കൊണ്ട് പോവും അല്ലെങ്കിൽ പൊറത്ത്ന്ന് കഴിക്കും മറ്റേ കുടുംബശ്രീക്കാരെ ഭക്ഷണൊക്കെ ഉണ്ടല്ലോ ആ ഓ ഊണൊണ്ടല്ലോ അപ്പം നല്ല ഭക്ഷണാവും ചെയ്യും
മുക്കിന് ഒണ്ട്
അപ്പൊ അതൊക്കെ കഴിക്കും മ്മ് അല്ലെങ്കി എന്തെങ്കിലൊക്കായിട്ട് പരിവാടികൾ ഒക്കായിട്ട്ണ്ടാവും ഇതേപോലെ ഫ്രണ്ട്സിന്റെ കൂടെയോ അങ്ങയൊനൊക്കെ ആയിട്ട് രാത്രി വിട്ട് വീട്ട്ന്നെന്നെ കഴിക്ക കൂടുതലും
ആണല്ലേ രാത്രി എത്ര മണിയാവുമ്പ വരും നേരതെ
രാത്രി ഒമ്പതരയൊക് കാവുമ്പോഴേക്കെത്തും
ഓ എന്റെക്കായൊക്കെ ഒമ്പതരയൊക്കെ കണ്ടാ ഒമ്പതരയോ
ആ അയിലേറെ ഞാൻ എന്നാ തന്നെ ഞാൻ വിളിക്ക് ക്കും എവിടെ എവിടെ ചോയ്
മ്മ് ഇവിടെ ഞാൻ ഞൻ ഇവിടെ വിളിക്കുന്നത് തന്നെ പതിനൊന്നരക്ക് ശേഷമാ അയിന് ശേഷേ ഞാൻ വിളിക്കത്തൊള്ളു ഹലോ എവിടാണ് ആ ഞങ്ങക്ക് പതിനൊന്നരയാണ് ഞങ്ങൾക്ക് എട്ടരയും
ആ എട്ടര ഒമ്പത് മണി എട്ടരൊക്കാവുമ്പോഴേക്കെന്നെ വിളിക്കാൻ തൊടങ്ങും മക്കള് എന്ത എപ്പഴാ വെരാ എപ്പഴാ വെരാ ഇന്നെ കൊണ്ട് ഓൽ കെന്തെങ്കിലൊക്കെ കൊണ്ടൊരാൻ പറയാണ്ടാവും സാധ് സാധനങ്ങൾ വാങ്ങാൻ കഴിക്കാനായിട്ടും അപ്പൊ അതും കാത്തിരിക്കും അപ്പൊ ഞാൻ പറയും ഇവിടെ കാ എന്നിട്ട് ഉറങ്ങാതെ കാ രിക്കേണ്ടെ വേണം
ആ ഇവിടെ അങ്ങനത്തെ പരിപാടീം നടക്കത്തില്ല ഇവിടെ ഫുഡ് വാങ്ങിച്ച് അങ്ങനെ ഉണ്ടെങ്കി വാങ്ങിച്ച തന്നിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ച് ഓടും
ആ അതല്ലേ ഇവിടെ എന്ന് വരുമ്പോഴും വേണം എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം പാ മുന്നേള്ള ശീലാണ് എന്തെങ്കിലും ആയി ട്ട്ഫ്രൂട്സൊ എന്തെങ്കിലും ഒന്ന് വേണം
ഏ അത് അവര് ആ ഒരു പൊതി ആയിട്ട് അവര് കാത്തിരിക്കും
ആ
ഉം എടാ എന്നാ പിന്നെ വിളിക്കാവെ
ന്നാ ഓക്കെ എന്നാല് വിളിക്കാട്ടോ